ഹലോ
ഹലോ
ആഹ്‌ കേക്കുന്നില്ലെടി ഏഹ്‌ മകന്റെ ഒച്ചപ്പാട് കേട്ടിനി അയിന്റെ എടീ
ഉം ആഹ് പോയി പോയി പോയി ഞാൻ ഈ റൂമ്ക്ക് വന്നു ഞാനിങ്ങനെ ഇപ്പൊ ബെഡാൾ സെറ്റ് ആകിക്കൊണ്ടിരിക്ക ഒക്കെ ഇങ്ങട്ട് എണീറ്റ് പോവുന്നല്ലാണ്ട് ഇതാവില്ലല്ലൊ എനിക്കാണിചെ ഈ ബെഡ്ഷീറ്റ് അങ്ങട്ടും ഇങ്ങട്ടും നീങ്ങ്ണതോ ഈ കംഫഫേർട്ട് സെറ്റും ഒക്കെ അതേ ലെവലിലങ്ങനെ കടക്കണം
അതെന്നെണ് എല്ലാരീ അവസ്ഥതാ നടക്കൂല അതൊന്നും നടക്കണ കേസ് ല്ലേ അമ്മളിപ്പഞ്ഞി അമ്മള് ഇഞ്ഞി ഇതേമായിരി എത്ര പറഞ്ഞ് ട്ടും കാര്യന്നുല്ല അത് ശെരിയാവൊന്നും ല്ല
ഉം ഒക്കെ ഞാന് ആദ്യം അങ്ങട്ട് ഒക്കെങ്ങട്ട് ഒരുക്കി വെക്കും പിന്നെ പിന്നെ അതടി ച്ചോരീ തൊടക്കാൻ വല്ല്യ പണി ഇണ്ടാവുല്ലല്ലോ അടുക്കളീത്തേണെങ്കിലും തിണ്ടാളൊക്കെ ആദ്യം തൊടച്ചിടും ഏഹ് പാത്രോക്കെണ്ട് മോറി വെ ച്ച് റെഡിയാക്കിയിടും പിന്നെ നെൽത്ത് കുടി പിന്നെ അതേപോലെ ഒതുക്കാള്ളതൊക്കെ ഒതുക്കി വെക്കും ഓന് ഒറങ്ങുമ്പത്തിന് പിന്നെ ഒന്ന് അടിചോരി തൊടക്കാനല്ലേണ്ടാവൂ അത് പ ത്ത് മിനിറ്റോണ്ടുള്ളില് വേം തീരും
പോണോണ്ട്
ഉം
അല്ലാ ഉച്ചക്ക് ഒറങ്ങോ
ആഹ് ഉച്ചക്ക് ഒരു രണ്ട് മണിക്കൂർ ഒറങ്ങും ഓന്
ഏഹ്
ആഹ് സമയത്താണ് ഇന്റെ ഇങ്ങനെള്ള പരിപാട്യളൊക്കെ തൊടക്കല് എന്തെങ്കിലും അല്ലാത്ത പരിപാടികള് അങ്ങനത്തെ ഞമ്മളദായിട്ടുള്ള പരിപാടികളൊക്കെ ആസമയത്ത്
ഏഹ് അല്ല ഇജ്ജ് കടക്കൂല
ഇൻക്ക് കടക്കലോ കണക്കന്നെക്കാരെടി അപ്പളന്തേലു ആയിറ്റ് താക്കാണ്ടാവും
പലാപറ അംഗലവാടിക്കും സ്കൂൾക്കൊക്കെണ്ടാക്കണം അപ്പളന്നെ അ
അപ്പളഞ്ഞി അൻക് അപ്പ തന്നെള്ളു ഒരു ഇത് കിട്ടോ കിട്ടുള്ളൂ ഒഴിവ് കിട്ടൊള്ളൂ
അതന്നെ പിന്നെ അയിന്നൊരു ഇത്ണ് കിട്ടണഞ്ഞി അല്ലാതണ്ട് ഉഷാറാവൂല്ല അമ്മക്കും പറഞ്ഞാതിരി അമ്മക്കുല്ലല്ലോ ഒരു കയ്യിനും കാലിനും ഒരു ഫ്രീഡല്ലല്ലോ ആഹ്
ഏഹ് നാളെ ഇതേപോലെ പിന്നെ ഉം തറവാട്ട്ന്ന്ണ്ട് തേങ്ങ അന്നവ്ടത്തെ തേങ്ങി കുടീ കൂട്ടിങ്ങാണ്ട് രണ്ടോട്ത്തി അവിടിത്തിമ്പാടെ വെട്ടിങ്ങാണ്ട് ഇവിടെ കൊട്ന്ന് ട്ട്ക്ക്ണ് ഇന്നിട്ട് ഇമ്മ പറയാ എന്താ പോക്ക് പണിയൊന്നും ഇല്ലല്ലോ
ഉം ഉം അതാണ്
ട്ട് ഞമ്മള് രണ്ടു നേരം ഇത് ഇട്ക്കലും ഇടലും ഉണ്ടാക്കലും അവിടെല്ലോൽക്കൊക്കെ പണിയാണ്
അതാണ് അതാണ് ഈ പറച്ചിലന്നെ കേ കുമ്പോ ശേഷം വരും മൻസന് ഏയ്
ത്താൾക്ക് വെച്ച്ണ്ടാക്കണതും രണ്ടാൾക്ക് വെച്ചുണ്ടാക്കണതും ഒക്കെ സെയിമന്നേണ് ഒക്കത്തിനും പാത്രം എടുക്കണം ഉണ്ടാക്കണം ആഹ്
കുരുന്നേണ് അമ്മള് ചെയ്യേണ്ട്യേതൊക്കെ ഒരുപോലെന്നെണ്ന്ന് മ
ആഹ് പക്ഷേ അതൊന്നും ആരെ മനസ്സിലൂല്ല ഒക്കെ അതികാളില്ലല്ലേ അപ്പോൽകൊരു പണീല്ല
അതാണ് ആഹ് പറച്ചിലും ആഹ് അഹ് അഹ് പറച്ചിലങ്ങനെണ്
ഉം
അത് സ്വാഭാവികായിട്ടും പിന്നെ പണ്ടില്ലോലാവുമ്പോ ഓൽക്ക് പിന്നെ അധികേ അങ്ങനെണ്
ആഹ് ഓൽക്ക് വെള്ളം കോ പിന്നെ കോരി കൊട്ന്നിട്ട് വേണ്ടിനൂ അരി ഇടിച്ചിട്ട് വാണ്ടീനു അങ്ങൻത്തിനു വാണ്ടീനു അത്പ്പ അന്ന്പ്പാ സൗകര്യം ഇല്ലാതിനിപ്പോ നമ്മളെ കുറ്റം പറഞ്ട്ട്പ്പ എന്ത്ത്താ കാര്യോ
അതന്നെ
ആഹ് അന്നത്തെ ഇപ്പോ ആഹ് സൗകര്യം ഉണ്ട് ഉണ്ടായിനെങ്കിൽ പോലും ഉപയോഗിച്ചുന്നില്ലേ
ആഹ് ഇപ്പൊ നമ്മൾക്ക് തന്നെ ഇപ്പ ഇപ്പ എത്ര സൗകര്യം ഇപ്പ നമ്മൾ കാല- കഴിഞ്ഞ് നമ്മളെ മക്കൾക്ക് ഇതിലേറെ സൗകര്യമില്ലേ
ചെറുതാണി ഇന്ന് ഈ വാഷിംഗ് മെഷീനൊക്കെ ഏതെങ്കിലും വലിയ മുതലാളിമാരോടെ ഏ പിന്നെ ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജ് ഒന്നും ഞങ്ങളെ വീട്ടിലൊന്നും ചെറ്തായിനന്ന് ഫ്രഡ്ജിണ്ടാവുലട്ടോ ഇങ്ങട്ട് നോൽമ്പായി കഴിഞ്ഞാല് പിന്നെ തൂക്കു പാത്രം കുടിച്ച് പോകും ഐസും വെള്ളത്തിൽ
അല്ലെ അതൊക്കെ ആഹ് അതന്നെ ഞാനൊ
ഹലോ ആഹ് അങ്ങൻത്തെക്കെ അവസ് അവസ്‌തേരുന്നു ആഹ് കേൾക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഏത് വീട്ടിലാ ഫ്രിഡ്ജില്ലാത്തത്
ഏത് പെരിയിലാണ് എല്ലാ സാധനം കൊണ്ട് നോക്കാ എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ എന്തൊക്കെ ഉപയോഗങ്ങളാ ഇപ്പഴത്തെ കാലം എന്തൊക്കെ ചെയ്യേണ്ടത് ഒരു വെള്ളം തിളപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഗെറ്റൽഇല്ലെങ്കിൽ കറണ്ട് അടുപ്പ് ഗ്യാസ് അന്നത്തെ കാലം ഇപ്പൊ അതൊക്കെ ഉണ്ടോ ഒന്നുമില്ല അന്നൊക്കെ എന്താണ് വെള്ളം പുറത്ത് അടിയത്തെ വീട്ടിന്നോ ഇല്ലെങ്കിൽ കൊളത്തുന്നോ കൊണ്ട് വരും ഇപ്പൊക്കെ എന്റെ അവസ്ഥയൊക്കെ അങ്ങനെയേ വെള്ള ഇല്ലെങ്കിൽ
കുട്ടികൾക്ക് ഞങ്ങൾക്ക് ആയാൾ ചെറിയ കുടം വാങ്ങി തരും. മരു കൊണ്ടരുമ്പോ ഒപ്പം കൊണ്ടരണം എന്ന പറഞ്ഞു വാശി പിടിച്ചീനി പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കുടം വാങ്ങി തന്നേക്കന്നു പിന്നെണ് മോറം മോട്ടറൊക്കെ വെച്ചക്കണ വീട്ടില് ഓർമ്മ വെച്ച് കുറച്ചായിട്ടാണ് മോട്ടറൊക്കെ വച്ചിരിക്കുന്നത് കറണ്ട് തന്നെ ഞങ്ങളെ നാട്ടില് ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിൽ കറന്റ് വർന്നത്.
ഏ ഞങ്ങളെ നാട്ടിലുണ്ട് പക്ഷെ ഞങ്ങളെ വീട്ടിലൊന്നും ഇല്ലേ നി
ആഹ് ഞങ്ങളെ നാട്ടിൽ തന്നെ ഇല്ല കര്ന്റ് ന്ന് പർഞ്ഞ സാധനം യില്ല ന്ന്ട്ട് പിന്നെ അതേപോലെ മേത്തി അന്നൊക്ക ഡീ മേഴിത്തിരി കത്തിച്ചാലും മണ്ണ വിളക്കിനൊക്കെ ലേറ്റ് ഇണ്ടായിനുട്ടോ
ആഹ് ആടി അന്നക്കെ അന്നൊക്കെ മണ്ണണ്ണ വിളക്കിനൊക്കെ എന്തൊരു ഉഷാറെനി അൻക്കറി യോ ഇപ്പൊക്കെ
അയിനൊക്കെ പോലെ ഇന്ക്കും തോന്നുല്ലേ എന്താണ് കാലത്തിന്റെ പോക്കെ
കാലത്തിൻ്റെ പോക്കനെ ഇപ്പൊ ആഹ് ഇത് പിന്നെ നമ്മൾ ഈ ലേറ്റർ ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞാല്ല് നമ്മുക്ക് തീരെ വെളിച്ചല്ല ഇപ്പ ഇവിടെ കര്ന്റ് പോണ അറിവില്ല ഫുൾ ഇൻവേട്ടർ അല്ലേ ആഹ് ഇപ്പൊ ഫുള്ള് ഇൻവേർട്ടർല്ലാം ഉപയോഗം ആയത് കൊണ്ട് ആ ഒന്നും അറിയണില്ലല്ലോ ഏത് വീട്ടിലും അറീല്ല ഇന്റെ വീട്ടിലൊന്നും ഇൻവെർട്ടർ ഇല്ലേ നി ഇപ്പ രണ്ടീസ നാലീസായിട്ടൊള്ളൂ പ്പോ വെച്ചിട്ട്
ആഹ്
ഒക്കെ പറഞാതിരി ഇപ്പലാ വീട്ടിലും ഇതുപോലെ സൗകര്യങ്ങള
സൗകര്യങ്ങളാണ്
അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പറഞ്ഞാതിരി. ആർക്കും പറഞ്ഞാതിരി അറിണുല്ല എന്താ ഇപ്പഴത്തെ അതാ ഞാൻ പറഞ്ഞത് അന്നത്തെ കാലു ഇന്നത്തെ കാലു എല്ലാം മാറ്റം അതാണ് എത്ര പെട്ടെന്ന് രാവിലെ നേരം വെളുക്കുന്നത് വൈകുനേരാണ്.
ഇപ്പ സമയല്ലല്ലോ ഒന്നിനും ഇല്ല പണ്ട് നമ്മടെ ഇതോ കെ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് അയലോക്കത്ത് പോയി ഇരിക്കാൻ സമയം ഉണ്ടായിനു എല്ലാരോടും എല്ലാരും തമ്മില് കാണോയിരുന്നു എന്ത് ഇതെർന്നു ഓർമ്മച്ച വെച്ചയ്ഞാല് ഞങ്ങക്ക് പിന്നെ തൊടുക ഇഷ്ടം പോലെയുണ്ട് ട്ടോ ഇന്റെ വീട്ടില് അപ്പൊ ന ച്ച് പിലാവും മൂച്ചിം ഇതൊക്കെണ്ട് അപ്പൊ ഈ പിലാവ് ന്നൊക്കെ ചക്ക ഇട്ട് കഴിഞ്ഞാലേ ഇമ്മ മ്മ എല്ലാരിം വിളിച്ചുട്ടോ ങ്ങട്ട് അയലൊക്കത്ത് ലോ ല്ലോ ഒക്കെ വന്ന്ട്ട് അവടെത്തന്നെ കുത്തിര്ന്ന് ങ്ങട്ട ങ്ങട്ട് എത്തിങ്ങാണ്ട് എല്ലാരിം നോണിം പർഞാണ്ട് ചോട് തന്നെ ഇരുന്നണ്ട് തിന്നു ഒരു എട വയ്യാണ് സുഖായിട്ട് ഇരി ക്കും ചെയ്യാം നല്ല തണുപ്പ്ള്ള സ്ഥലം ഫുള് മരങ്ങളായിട്ട് ങ്ങട്ട് അവ്ടെ ഇര്ന്ന് തിന്നു ങ്ങട്ട് ചക്ക കൂട്ടാനും തന്നെ ചെലപ്പോ എല്ലാരും കൂടി ആട ഇര്നണ്ട് നന്നാക്കും ചക്കങ്ങട്ട് വെല്യൊരു കുടുക്കിയിലങ്ങട്ട് തീമക്കും ഇങ്ങ ട്ട് എല്ലാരും ചക്കകൂട്ടാൻ കൂട്ടും ആഹ് വായന്റെലേല് ഒരു ചക്ക കൂട്ടാൻ കൂട്ടും
ഉം
ത്ത് നോരു ഇതും ഇല്ലല്ലോ
പ്പ എഹുടെണി ച്ച
അവനാൻക്ക് ഇണ്ടെങ്കി അവനൻക്ക് തിന്നാ അങ്ങനെക്കൊരു ഇതായി ട്ട് മാറിക്ക ഒരു സമൂഹം തന്നെ ഒരു മൊത്തത്തില്
ആഹ് ആഹ് എല്ലാരും അങ്ങനെ മാറിയക്കന്നെണ് സമൂഹം വേല്ത് പറഞ്ഞാ തിരി സമൂ മോംതന്നെ ആകെ മാറിക്ക പിന്നെ അപ്പൊ ഈ മനുഷ്യന്മാരെല്ലാരും ഒരുപോലെ ആകലെ
പിന്നെപ്പ് പ്പ മനുഷ്യന്മാർക്ക് ആരെ ആരേം വിശ്വാസം പേടിയാണ് നമ്മൾക്കൊക്കെ നമ്മള ക്കെ ഏത് പ്രായത്തിലും നമ്മള അയൽവക്കത്തത്തെ പെരെ കൂടി പോയിര്ന്ന്ട്ടും കഴിച്ചിട്ടും ഇതായിട്ടും ഒക്കെങ്ങനെ ഇപ്പൊ നമ്മുക്ക് നമ്മളെ മക്കളെ പറഞ്ഞേക്കാൻ വിശ്വാസല്ല
വിശ്വാസല്ല ആഹ് അമ്മക്ക് ഞമ്മളെ നേരാളച്ചന്മാര് മൂത്തച്ഛന്മാരട്ത് ക്ക് നമ്മക്ക് പറഞ്ഞേക്കാൻ പേടിയാ
അതിനെ പേടിയാണ്
ആഹ് പെൺകുട്ടിയെളായാലും ഇപ്പൊ ഇനി ഇനിയിപ്പാരുല്ല നമ്മടെ വീട്ടിലിമ്മയും പ്പൊയൊന്നുല്ലാന്ന് കൂട്ടിക്കോ ഞമ്മള വീട്ടക്ക് എളച്ചനും മൂത്തച്ചന്മാരും വന്നാ അമ്മക്കൊരുള്ളിലൊരു ഭയണ്ടാവും
എൻക്കൊരു ഭയാണ്പ്പോ സത്യം പർഞയ്ഞ്ഞാൽ നമുക്കൊരു ഇത് ഒര് എടങ്ങാറാണ് മൻസ്സ്ക്ക് എന്താ ചെയ്യാ ഇതാക്ക എന്ന്ള്ളത് അറിയില്ല
ആഹ് അതാണ് നമ്മക്കൊക്കെരു പേടിയാണ് അന്നത്തെ കാലപ്പതൊന്നുല്ല നീ എല്ലോട്ത്തും ആയൊലോക്കത്കൂടെ ക്കെ കളിച്ചാൻപോകും എന്തൊക്കെ ചെയ്യും അന്നൊക്കെ
സ്കൂൾക്കൊക്കെ ഞാൻ പോയിട്ട് ഏദേശം ഒരു ഒന്നര മണിക്കൂറിനടുത്തകടി ഞങ്ങള സ്കൂൾക്ക് നടക്കാണ്ടിട്ടോ ചെലപ്പോ ഇതേ പോലെ തെറ്റും അങ്ങട്ടും ഇങ്ങട്ടും എളാപ്പന്റേം മൂത്താപ്പാന്റേം കുട്ടിയളൊറ്റെക്കങ്ങട്ടും കൂടി നമ്മ കുട്ട്യേളല്ലേ ങ്ങട്ടു ഇങ്ങട്ടു തറ്റിലല്ല അങ്ങട്ടും ഇങ്ങട്ടും ഒറ്റക്കൊക്കെ ആ കുന്ന് രണ്ടു ഭാഗത്തും കാടാണ് കബ്ർ കാടുകളും അതേപോലെ പറംങ്കുച്ചി കാടുകളും അയ്ന്റെ നടുകൂടി ചെറിയോര് നടക്കാല വജ്ജളും അയക്കൂടി ഒറ്റക്ക് സ്കൂൾക്ക് പോയിനടി അങ്ങൻത്തെ കാര്യംണ്ടായിര്ന്നു പക്ഷെ ഇപ്പോക്കെ ആ വയ്യെ കാണുമ്പോതന്നെ അമ്മക്ക് പേടിയാണ്
ആ അതന്നെയാണ് അതാ ഞാൻ പറഞ്ഞത്
തിലൊക്കെ നടന്നിട്ട് സ്കൂള്ക്ക് പറയുമ്പോ ഉമ്മച്ചി തള്ളൊന്നും മാണ്ടാട്ടോ ഇവൽക്ക് തള്ളലാണ്
അയ്ന് ഇ കുട്ട്യേളോടൊന്നും പറഞ്ഞ വിശ്വാസംല്ലടി ഇപ്പഴത്തെ കാലേ
മ്മന്റോടിക്കൊക്കെ നടന്നിട്ടാട്ട അന്ന് പോയിര്ന്നത് ഒരു അരമണിക്കൂറിൻന്റടുത്ത് നടക്കാണ്ടാവും അവിടുന്ന് വണ്ടിയൊന്നും ഞങ്ങളയ്ല ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾത് ഒരു കട്ട റോഡേരുന്നു ഞങ്ങളയിക്കൂടിള്ളത്
ഏഹ്
കുഗ്രാമെര്ന്നു അന്ന്
ഹ ഹ ഹ
ന്നിട്ട് നടന്നങ്ങനെ പോകും വ്യാഴാഴ്ച സ്കൂൾട്ടയിഞ്ഞാ പോവും എന്തിനാ പോണത് വെൽ അന്ന് വെള്ളിയായ്ച സ്കൂള് മർസിനും ഒഴിവേര്ന്ന്അന്ന് പിന്നെ പോരുമ്പോ ഉമ്മമാര് പത്ത്റുപ്യരും അന്ന് പത്തുർപ്പ്യ കിട്ട ട്യ ഇപ്പത്ത നൂറുർപ്യേന്റെ മേനല്ലേ പിന്നെ ന്നിട്ട്ത് കാണാതെ ഇമ്മ ഇമ്മ ഇമ്മാനെ കണോതെ പാതെക്കും ഇ ഇമ്മാന്റെ ഇപ്പം പോരുമ്പോ കണ്ടക്കാണെങ്കിൽ ഇമ്മ പോരുമ്പോത്തിനെന്നെ മ്മ അത് കജ്ജിലാകും ന്ന്ട്ട് മ്മ വല്ല ചട്ടിയെ കുട്ക്കെ വേടിച്ചിട്ട് പറയും അതില് കൂട്ടാൻ വച്ചിട്ട് തോന തെരണ്ട് അണക് അറിം. ന്നിട്ട് ഇപ്പഴും ഇയ്. ഇപ്പൊ ഇപ്പൊ ഞങ്ങള് എല്ലാരുംപാടെ ഇരുന്നപ്പോ ആ ആ. മഞ്ചട്ടി ഇപ്പഴും ഉണ്ട് പണ്ട് മേടിച്ചാ മൺചട്ടി എടന്നിട്ട് പറയും അതില് എന്തോ ചിക്കൻ എന്തോ വെച്ചിക്കണ് അ തല്ലൂട ലിവറിന് തല്ലൂട ഞാനും ഇന്റാ ങ്ങളയും കൂടി. അപ്പ ഓം പറയാണെയ് ഇതേ മാമ തന്ന പത്തുർപ്പിന്റെക്കന്ന് മ്മ വാങ്ങിട്ട് വാങ്ങിയ ചട്ടിയാണ് ന്ന് പറഞ്ഞട്ടോര തെര്ണ്ട്
ഉം
ഇച്ചു പറയാനങ്ങട്ടന്താന്
പക്ഷെ ആലോചിച്ചാ രസമാണ് അന്നത്തെ കാലം ഇന്നത്തെ കാലംല്ല മാറ്റങ്ങള് അറിയാനേ. പക്ഷെ ഇപ്പത്തെ മക്കക്ക്ണീ മഞ്ജൻ ഇപ്പത്തെ കാര്യം ഞമ്മളവസ്ഥയ. ആരണീ മൺഞ്ചട്ടി ഉപയോഗിച്ചല് ഇന്റെ പെരില്.
സത്യല്ലേ ഇച് കൂടിരിക്കലിന് ഇന്റെ മ്മയ്. കുടരിക്കല്ന്ന് ന്റെമ്മ പത്തിരിച്ചട്ടി വാങ്ങി തന്ക്കണ് മണ്ണിന്റെത് പിന്നെഓട്ട. വാണങ്ങിണ്ടാക്കാറഞ്ഞ്ങ്ങാണ്ട് മണ്ണിന്റെ കുടുക്കണ്ട് മണ്ണിന്റെ മറ്റേ മീനൊക്കെ. റ്റ മറ്റേ ചട്ടി ഞാ മയക്കിട്ട് കൂടിയില്ല
ഇപ്പ അങ്ങനെന്ത കുട്ക്കൽ ന് കിട്ടിയതൊക്കെ റാക്കിന്റെ ഉള്ളിലുണ്ട്നമ്മളാരാ
ഞ ഇന്റതു ഉണ്ട് ഞാന് ഞാൻ ഉപയോഗിച്ചലില്ല ഞാന് മയക്കിട്ടും കൂടി ഇല്ല അമ്മടെ ഗ്യാസ്മ്മ വെക്ക നോൺ സ്റ്റിക്കിന്റെ ചട്ടി വെക്കന്നെ
അതന്നെ അത്ര ഈ നോൺ സ്റ്റിക്കിന്റെ നന്നായി ഇ ഇമ്മമാരില്ലോണ്ട് തരക്കടില്ല അല്ല ഇമ്മമാര് ഇല്ലോണ്ട് തെരക്കില്ല പക്ഷേ ഐറ്റങ്ങള് പാവാണ് ആലോയിച്ചാൽ പാവാണ് ഒക്കെ വാങ്ങി തന്ന് നമ്മളെ കുടിരിക്കലിന് ഒക്കെ ഒപ്പിച്ച് തരോല്ലോ. പക്ഷെ മ്മ അത് മാണ്ടാന്ന് പറഞ്ഞാലുംഇ -ആ പൊയ്ക്ക ഇജ്ജവ്ട്ന്ന് അമ്മായി മാര്ണ്ടാവുമ്പോ അമ്മായിമാര്ക്ക്‌ അതൊക്കെ ആഹ് അമ്മായ്മാര്ക്ക് വയസ് ഓൽക്ക് മൺചട്ടിയൊക്കെ മാണ്ടേരും ഇജ് പൊയിക്ക.
ആഹ് ന്ന ആയ്ക്കോട്ടെട്ടോ വിളിച്ചട്ടോ.
ആഹ് അയ്ക്കോട്ടെന്നാൽ ശരി
ആഹ്